എന്തൊക്കെയണ്ട് വിശേഷങ്ങൾ
വിശേഷം ഒന്നുംല്ല അസുഖമായിട്ടിരിക്കുന്നു എന്തുണ്ട അവിടെ വിശേഷം
സുഖം തന്നെ ചായക്കെ കുടിച്ചാ
മ ചായ കുടിച്ചില്ല ആഹ് കുടിക്കണം
ന്ത്യേ മക്കളൊക്കെ എന്തിയെ
മക്കള് ഒരു മോൾണ്ട് മോൾ ഇവിടുണ്ട് മോന് മൂത്തത് മോന് എന്റെ വീട്ടില് കണ്ണൂരാണുള്ളത്
ആഹ് ആഹ് മോൻ എത്രയിലാ പഠിക്കുന്നേ
മോൻ ഇനി തേർഡ് സ്റ്റാഡേർഡിലോട്ട് പിന്നെ അവിടെ എന്തണ്ട് വിശേഷം
സുഖ വീട്ടില് വൈഫുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്
ആഹ് ഓക്കെ
മഴയാക്കെ പെയ്തോ
മഴയില്ല ഇന്നേതായാലും ഏഹ് മഴക്കോളാ രാവിലെ തൊട്ട് അതില് ചൂടൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാ മഴെ പെയ്തിട്ട് ഇല്ല ഇതുവരെ
ആഹ് ആഹ്
അങ്ങോട്ട് മഴയുണ്ടോ
ഉം മഴ കോളാണ് പെയ്യുന്നില്ല ഭയങ്കര ചൂടാ
ആഹ് ആഹ്
ആഹ് പിന്നെ അവധിക്ക് ടൂറൊന്നും പോയില്ലേ
അവധിക്ക് ടൂറിന് പോയായിരുന്നു ആഹ് പോയിട്ട് കൊറച്ചൂസം കഴിഞ്ഞ് വീട്ടില് വീട്ടിലോട്ടാ പോയത് കണ്ണൂര് പോയി തിരിച്ച് വന്നു
ആഹ് ആഹ് വീട്ടുള്ളാരും സുഖായിരിക്കുന്നേ
സുഖമായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നും ആർക്കും ഇതുവരെ ഇല്ല
ഉം ഉം ആഹ് എത്ര സഹോദരങ്ങളാ
സഹോദരങ്ങള് രണ്ടു പേര്
ആഹ് ജോലിയാ
ആഹ് അതെ അതെ
ഉം
വീട്ടില് അരൊക്കെയുണ്ട്.
വീട്ടില് പപ്പാ അമ്മ സഹകരണ കുടുംബം.
ഉം അവരെന്തിയ്യുന്നു.
സഹോദര രണ്ട് പേരും അവരുടെ ജോലിയിലാണ് പൊറത്താണ്.
ആഹ് വേറെ
വേറെ വിശേഷങ്ങള് സുഖായിരിക്കുന്നു. മോന് എത്രേലാ പഠിക്കുന്നേ?
ഏഹ്
മോന് എത്രേലാ പഠിക്കുന്നേ?
മോന് തേട് സ്റ്റാൻഡേർഡിലോട്ട്.
ആഹ് ആഹ് പഠിക്കുമോ?
പഠിക്കാനൊക്കെ കൊഴപ്പല്ല പിന്നെ കൂടെ ഇരിക്കണം.
ഉഹും
ഉം അ സ്റ്റാർട്ടിങ് ട്രബിൾ അത്രേ ഉള്ളു വേറൊന്നുല്ല.
ആഹ് ആഹ്
ഉം
ഏഹ് ത് സൺഡേസ്‌കൂളിന് ഇങ്ങനെ എക്സാം ഉണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ?
ആഹ് ദാ ഏഹ് വരുന്ന സൺഡേ ആഹ് മെയ് രണ്ടിന്.
ആഹ്‌ഹും.
ഉം
പഠിച്ചില്ല അവന് ഇപ്പ എന്റെ കൂടെ ഇല്ലാത്തോണ്ട് ഇതുവരെ ഒന്നും പഠിച്ചില്ല. പഠിക്കാനൊരു
പഠിച്ചോണ്ടിരിക്കുന്നു പക്ഷെ ഒരു നല്ല നെലയിലോട്ട് വന്നില്ല. കൂടെയിരുത്തി നമ്മള് പഠിക്കാ പഠിപ്പിക്കാത്തോണ്ടായിരിക്കാം.
ആഹ്
ഉം
എത്ര പാഠൊക്കെണ്ട് പഠിക്കാൻ എത്ര പാഠൊക്കെണ്ട് പഠിക്കാൻ.
പാഠം കൊറച്ചുണ്ട് പഠിക്കാൻ.
ആഹ് ആഹ് പിന്നെ ആഹ് ഇപ്പൊ എന്തിയ്യുന്നു.
ഇപ്പ ഞാനൊന്നും ചെയ്യുന്നില്ല ആ ചെറിയൊരു ശാരീരിക വൈകാരിക മൂലം കിടക്കുകയാണ് റെസ്റ്റാണ്.
എന്തെ മോള് എന്തി
ആ് മോള് ഇവിടെയുണ്ട് അവൾ കളിക്കുന്നു.
ഉം അംഗബാടില്ല.
ആ അംഗൻവാടില ഇപ്പൊ വിടുന്ന ഇനിയിപ്പൊ ജൂൺ തൊട്ട് ഇന്ന് ആ നേഴ്സറി വിടണമന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്നു.
ആ ഹാ
ആ
ആഹ ആഹ മോൾക് എത്ര വയസായി
മോൾക് മൂന്ന് മൂന്നര വയസ്സാകുന്നു മൂന്നര വയസ്
ആഹ ഹസ്ബൻറ്റിന് ജോലി ഉണ്ടോ
ആ ഹസ്ബൻഡന്റെ ഞങ്ങളരു ചർച്ച് വർക്കാണ് ആ ഒരു പെറക്കോസ് ചർച്ചിന് പാസ്റ്റർ ആയിട്ട് പുള്ളി വർക്ക് ചെയ്യും
ആ ഹാ പിന്നെ സമയമുള്ളവരൊക്കെ വി സുഖാരിക്കുന്നുോ
ആഹ സന്തോഷമായിട്ട് ഇരിക്കുന്നു
നാട്ടില് പപ്പ അമ്മയൊക്കെ സഹോദരങ്ങളൊക്കെ സുഖ തന്നെ
അവരും കുഴപ്പല്ല സുഖമായിണ്ടിരിക്കുന്നു
ആ സഹോദരങ്ങ കുടുംബൊക്കെ
ആഹ ഒരാള് മാരീഡ് ആണ് വൈഫ് പൊറത്താ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് പിന്നെ രണ്ടാമത്തെ ആള് മാരീഡ് അല്ല ജോലിയാണ് പുള്ളി ഏ വീട്ടിലില്ല ജോലിച്ച് ആ ജോലിക്ക് വേണ്ടി പോയി
ആര വിളിച്ചേ
ആ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് യ്യുന്നു സഹോദരന്റെ
കുഞ്ഞുങ്ങളൾ പഠിക്കുന്നു രണ്ട് പേ രണ്ടാ ആൺപിള്ളേർ ഒരു മോളുവാ മോള് കുഞ്ഞാണ് അവള് അംഗൻവാടിയിൽ പോകുന്നു
ഉം പിന്നെ ആ ആൺപിളര്രണ്ട പേരു് സ്കൂളിൽ പഠിക്കുന്നു ഒരാള് ഒരാൾ ഫോർത്ത് സ്റ്റാൻഡർഡിലോട്ടും ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടും
ആഹാ അടുത്താണോ
അടുത്ത്
അവര് പഠിക്കുന്ന അടുത്താണോ
ആ കുറച്ച് കൊറച്ച് ദൂരം ഉണ്ട് സ്കൂൾ ബസ് വരും
ആഹാ
ഉം
പിന്നെ നാട്ടിലോട്ടാക്കെ മഴയുണ്ടോ
അങ്ങോട്ട് ഇന്നലെ ഒരു മഴ പെയ്തെന്ന് പറഞ്ഞ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ വെളുപ്പിന് രാവിലെ ഒരു എട്ടൊമ്പത് മണി പത്ത മണിക്കൊക്കെ വിളിക്കുമ്പോൾ മഴയായിരുന്നു
ആഹ
ആ
പിന്നെ അവധിക്ക് പിള്ളേർ അവധിക്ക് അഹ് ടൂറന്നും പോയില്ലേ
ടൂറ് പ്രത്യേകിച്ച് ടൂറൊന്നും ഇല്ലായിരുന്നു വീട്ടില് പോയി അവിടെന്ന് പിന്നെ ഒന്ന് രണ്ട് അടുത്ത് പോ ഇങ്ങനെ കറങ്ങാൻ പോയി എന്നാ മറ്റു പ്രത്യേകിച്ച് എങ്ങും പോയില്ല
അഹ് വെള്ളക്കെയുണ്ടോ?
വെള്ളം അഹ് കുറവ എന്നാലും അത്യാവശ്യം നമ്മള് ഗയിക്കനെഅനുസരിച്ചുണ്ട് അപ്പുറത്
ആഹ
ഉം പിന്നെ
ഹ്മ്മ് താമസ്ഥലത്തോ
താമസിക്കുന്നടുത്ത് പൈപ്പ് ലൈൻ ആണ് അത് വരുമ്പോ പിടിച്ച് നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കണം ആങ്ങനെ അത് നമ്മുടെ ഉപയോഗിക്കുന്നെ അനുസരിച്ച് ബില്ലൊക്കെ അടച്ച് അങ്ങനെയൊക്കെ മേടിക്കുന്നെ വെള്ളോ
അഹ്
ഉം പഞ്ചായത്തിന്റെ
ആഹ ആ
ഉം
പിന്നെ
പിന്നെ വേറെന്താ ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു
ആഹാ പിന്നെ പപ്പക്കങ്ങനെ എന്താ ജോലി
അഹ് പപ്പ ഞങ്ങക്കൊരു കടയുണ്ട് കച്ചവടം ചെയ്യുന്നു
ആഹാ
അഹ്
പിന്നെ
അഹ്
പിന്നെ അവിടെ അവിടെ വേറെന്നണ്ടെ വിശേഷം
ഇവിടെ വിശേഷം സുഖായിരിക്കുന്നു.
ഉം
ചായ കുടിച്ചാ
ചായ കുടിച്ചില്ല കുടിക്കണം
ആഹാ പിന്നെ ഫുഡൊക്കെ എന്ന ഉണ്ടാക്കി
ആഹ് ഫുഡ് ചോറുണ്ടായിരുന്നു ചോറ് കഴിച്ചു ഉച്ചക്ക് എനി വൈടത്തെ എന്തലു ചപ്പാത്തി കറികളിൽ സാമ്പാറ ഉണ്ടായിരുന്നു മോരുണ്ടായി തൈര്ണ്ടായിരുന്നു പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പയറ് മെഴുക്ക് വരട്ടിയ ഉണ്ടായിരുന്നു
ആഹ
ഓക്കേ ഓക്കെ വൈറ്റത്തേക്ക് ഇപ്പോ ഇനി എന്താ
വൈകിട്ടിൽത്തേ എന്തെലും കഴിക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കിട്ട് കഴിക്കണം പിന്നെ ചായ കുടിച്ചോ
ചായ കുടിച്ചില്ല ചായ ആക്കണം കുറച്ച് ജോലിയിലൊക്കെ ആയിരുന്നു
ആഹ
ചായകെ ആക്കണം
ഉം ഉം വൈഫ് എന്തെയുന്നൂ
വൈഫ് സൂഖുല്ല ഇരിക്ക
ആഹഹാ എന്താ പറ്റി?
ഓ നടുവിനൊക്കെ ഇച്ചിരി വേദനങ്ങിട്ട് ഇരിക്കാണ് കൊറച്ചൂസായിട്ട് നടുവിന് വേദന
അഹാ ആആആ അഹാ ആ ഓക്കെ കുഞ്ഞ്ങ്ങളൊക്കെ
പിന്നെ ആ പിന്നെ ആ വിടെ വേറെ
വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുല്ല സുഖായിട്ട് ഇരി
ആ മോന്പ്പൊ ഒന്ന് യരത്തേക്ക് വരും
മോനെ സ്കൂള് ഒർക്കുന്നതിന് മുമ്പ് കൂട്ടിക്കൊണ്ട് വരണം ഒന്നെങ്കി കൂട്ടിക്കൊണ്ട് വരണം അല്ലേ അവര് കൊണ്ടരും എന്തെ അറിയത്തില്ല കൺഫേം ആയില്ല
അതനുസരിച്ച് ചെയ്യണം
ആ
മ്മ്
ആ പുസ്തകങ്ങളൊക്കെ കിട്ടിയോ?
എന്താ ഇതുവരെ വിളിച്ചില്ല അവര് എന്ത് അറിയത്തില്ല
ആ ഹാ യൂണിഫോമോ?
ആ യൂണിഫോം പഠിച്ചെ സ്കൂളിൽ തന്നെ ആയോണ്ട് കോഴപ്പല്ലായിരിക്കും
ആ ആ ഓക്കെ എന്നാ
ഓക്കെ